അസ്സലാമലെയ്ക്കും
വലയ്ക്കുമുസ്സലാം എന്തെ ക്ക്‌ സുഖാണ് അൽഹംദുലില്ലാ ചായടിച്ചോ
ചായെ ആഹ് കുടിച്ചു
ആഹ്
ഞ് നിങ്ങളുട്ച്ചോ
ഞാന് ചായ കുടിച്ചിട്ടില്ല കുടിച്ചാ നിക്കണള്ളൂ
ഇന്ന് കൊറച്ച് കൊറച്ച് നേരം വൈകിന്ന് നേന്ത്രിപ്പണ്ട് ഉച്ചക്ക് കിടന്നപ്പോ തന്നെ കൊറച്ച പ
ഏഹ്
മൂന്ന് എന്നിട്ട് പിന്നെ അങ്ങനെങ്ങാണ്ട് ഉറങ്ങീക്കോ അപ്പൊ ഒരു നാല് മുക്കാലായിട്ടാണ് നീച്ചത് അനാപ്പ നിസ്ക്കാരൊക്കെ കഴിഞ്ഞ് ഇപ്പ ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുക
ഉം ഞാന് ആ പോയി ചായ ബാങ്കിൽ പോയിരുന്നു അപ്പൊ ബാങ്കക് പോയി വന്നിങ്ങാണ്ട് ചാഴ വേഗം കുടിച്ചു കൊഴഞ്ഞപ്പഴ് സ്കേരിസല് കഴിഞ്ഞ് പുസ്കാരം കഴിഞ്ഞിട്ടുള്ളു ഇ വിഷം സ്കേരിസ്
പോയി വന്നാ പിന്നെ വേഗം അപ്പൊ അദ്യം എന്തേലും തിന്നണ്ടേരു പായിച്ചക്കണെങ്കിൽ
അപ്പൊ ഒരു ഒരു കൊഴക്ക ആക്കാറല്ലോ എനിക്ക് ഇന്ന് എന്താ അറിയില്ല ഇന്നലെ രാത്രി കൊറെ നേരം റെക്കോർഡും വന്ന കൊണ്ട് എന്താ അറിയില്ല ഉറക്ക ഇങ്ങനെ വരിക ഉച്ചക്ക്
ഏഹ്
അപ്പൊ അങ്ങനെ ഉണ്ടാ ഉറങ്ങി
ആ എനിക്കൊരു ചിലപ്പോ അങ്ങനെ തന്നെ വെരാ കൊറച്ചൊക്കെ അങ്ങനെ ഉറക്ക വരും
ആഹ്
പെട്ടന്ന് ഉറങ്ങി ചിലപ്പോട്ടോ ചില ദിവസങ്ങളിൽ ചിലപ്പം കുഴപ്പില്ല
ആഹ് അതെ എനിക്ക് ഇപ്പ എങ്ങനെ അറിയോ ഇവിടെ കുട്ടികൾ ഉണ്ടെങ്കിലേ ഉറക്കം വരുള്ളു ആരുല്ലാതെ ഒറ്റക്ക് മൂന്നാള് സ്കൂളക്ക് പോയാ ഒറ്റക്ക് ആണെങ്കി പണിക്ക് ഒരുരിങ്ങാട് കിടന്നാ അപ്പൊ ഉറക്കം വരും പക്ഷേ അപ്പൊ നെട്ടി ണോണരും ഉറക്കം മുറുകൂല ഇന്നിപ്പോ കുട്ടികളെല്ലാരും ഉണ്ട് അപ്പൊ ഒന്ന് വന്താണ് ഉറങ്ങി അതെ എന്താ അറിയില്ലാ അത് എന്തോ ആഹ് ഇല്ലാത്തിമ്പോ ഉറക്ക വരുണില്ല എന്തോ സംഭവോന്ന് അറിയില്ല ഇപ്പൊ ആയതാണ് അങ്ങനെ അത് വേറെ ആരുല്ല ഒറ്റ ഒറ്റക്കെ ആയപ്പോ എന്തോ ഒരു പേടി പോലെ ഒക്കെ ഉം ഉമ്മെണ്ടൈനത് വരെ എവിടെ ഉമ്മ അപ്പൊ കൊറച്ച് ദിവസായിട്ട് മൂത്തേ ച്ഛന്റെ അവിടെയാണ് അപ്പൊ ഞാന് ഒറ്റക്കാണ് ആഹ് അതുകൊണ്ടിരിക്കും ഉറക്കം വരുണുണ്ട് പക്ഷെ ഉറക്കത്തിൽ എന്ത്ക്കേ സ്വപ്നം കണ്ട് ഞെട്ടിണ്ടോണരിക
ഉം ഹം ഹം
ങ്ങനെ ഒരു
എനിക്കുണ്ട് ചെലപ്പോ രാത്രി ഒക്കെ കിടക്കുമ്പോ ഉറക്കം കിട്ടാറില്ലേ ചെൽപ്പ് അപ്പൊ ചിലേ സ്ഥലങ്ങളിൽ കേട്ടാ
ആഹ് രാത്രി പിന്നെപ്പോ ഹസ്ബന്ഡും എല്ലാരും ഉണ്ടാവൂലേ അപ്പൊ പിന്നെ എങ്ങനെ ഉറങ്ങും ഇപ്പ കുഴപ്പല്ല എന്താണ് ഈ പകലാണ് ഈ പ്രശ്നം
ഉം
ഉം പകല് പിന്നെ അയിന്മാത്രൊന്നും ഉറങ്ങാല് ആഹ് പൊയിക്കണ് അയിന് മാത്രം ഉറങ്ങാനുള്ള ടൈം ഒന്നുംല്ലട്ടോ ഒരാൾ
ആഹ് ശരി കണ്ടേ
പണി ഒരുങ്ങുള്ളൂ പിന്നെപ്പൊ പിന്നെ ഇപ്പൊ നാല് മണി വരെല്ലേ ആ കഴിഞ്ഞില്ലേ ആഹ്
ആഹ് പിന്നെ അസറാങ്കൊട്ത്ത് പിന്നെ കുട്ട്യാള് വന്നാ പിന്നെ
ആഹ് ചെലേ ദിവസണ്ടാവും അസറാവാന്നേര് ത്ത് ആ ഒരു ഒറ്ക്കം വെര്ല് ആ നേരം നാല്മണ്യാവാന്നേര്ത്ത് അപ്പണ്ടൊർക്കം വെരും
ഉം എല്ലാരവസ്ഥങ്ങൻതന്നെല് അപ്പോൾ നമ്മൾ നങ്ങൾക്ക് വേൻ്റെ ടൈമിൽ ഉറങ്ങാ ഇല്ലാത്ത ടൈമിലോ
അതെന്നെ ആഹ് അങ്ങൻ
ആഹ് ഇൻക്ക് മൂന്ന് മക്കളാ
ആഹ് ആഹ് ആദ്യൊക്കെയ്നു അങ്ങനെ ആഹ് ഇവടിം മൂന്നെണ്ണതന്നെ രണ്ട് ആണും ഏയ് രണ്ട് പെണ്ണും ഒര് ആണും
ഉം
എന്താ വെൽത് രണ്ടും പെണ്ണ് ചെറ്ത് ആണ്
ഉം ഉം
ഇപ്പൊ ഞാൻ പറയ്ണ് ക്ലിയറായി കേക്ക്ണ്ല്ലേ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് ആലെയ് മക്കള് വൽത് പത്താം ക്ലാസ്സ്ലെത്തി, രണ്ടാമ മൂത്തത് ആറാങ്ക്ളാസ്സ്ലെത്തി ചെറ്ത് യു. കെ. ജി അങ്ങനെക്കെ
ഉം
ചെറ്ദ്ന് ആറ് വയസ്സായി
ഏഹ് ഉം ചെറ്തിന് മൂന്നരേണ് മറ്റോർക്ക് ഒരാള് മൂത്തത് ആറാം ക്ലാസ്സ്ല്
ഏഹ്
രണ്ടാമത്തത് നാലാം ക്ലാസ്സില് നാലാം ക്ലാസ്സില് മൂന്നാമത്തത് എഹ് മൂന്നര വയസ്സായി അംഗൽവാടിക്ക് പോയിട്ടില്ല പോവൂലാന്നാ പറിണെ കൊണ്ടാക്ക്യോക്കണം അങ്കരാ കൊണ്ടാക്ക്യാല് ആഹ്
കുട്ട്യാക്ക് കൊറ്ച്ചീസൊര് മടിണ്ടാവും ആഹ് അപ്പോ നല്ല പണ്യെയ്ക്കാരല്ലേ രണ്ട് നേര
ഉം ദൂരായപ്പളാണ് അല്ലെങ്കിപ്പൊ കൊണ്ടാക്കണംന്നൊക്കെ വിചാരിച്ച് ന്നാല് ഒന്ന് കൊണ്ടേയാക്ക മഴയേണേനും നട്ന്ന് കൊണ്ടാക്ക്ണ് നട്ക്കൂല
ആഹ് കൊണ്ടേയാക്കണെങ്കിനല്ലെ റിസ്ക്കാണ് അടുത്തൊക്കേണെങ്കി വേഗണ്ട് പിന്നെപ്പീ മയൊക്കാവുമ്പെയ് ഒന്ന് ഞമ്മള് കൊണ്ടോ കൊണ്ടെയാക്കുമ്പോ വല്യ പ്രശ്നണ്ടാവൂല രാവിലെ കൊണ്ട് രാനൊക്കെ പോയാ ആകെ നനഞ്ഞ് പിന്നാ ഡ്രസ്സ് ഇതൊക്കെ മാറ്റേണ്ട്യെരും അങ്ങനൊക്കേക്കരം ഉം ഉം അങ്ങനെ
മോള് ചെറ്ത് കെട്ക്കാ
ചെറ്ത് മോനാണ് മൂന്നാമ
ആ മൊന് ആ മോന് ആ കെട്ന്ന് കെട്ക്കാണോയ്
അൽ ഓനിവടെന്റെട്ത്തിര്ക്ക്ണ്ട് ഓനൂന്റൊപ്പൊന്ന് കെടന്നൊറങ്ങി കേൾക്കാ ആഹ് പോവല്ണ്ട് പിന്നെ ഇന്ന് പ്പെന്താറീല ഒന്ന് കൊറ്ച്ചേരൊന്ന് ഒറ്ങ്ങി നീച്ചതിന്റെ അയില്ങ്ങനെ ഇരിക്കാണിവടെ എവ്ടെങ്ങട്ടും തിര്ഞ്ഞ്ട്ടില്ല
അഹആഹ് ഒറ്ക്കം ശര്യായിട്ട്ണ്ടാവൂല ചെല കുട്ട്യാള് ഒറ്ങ്
ആഹ് കൊറ്ച്ചേരണ്ടൊറ്ങ്ങി നീച്ചാ പിന്നെ ചെലേ ദിവസ തോം ഇപ്പൊ കരച്ചിലൊക്കെ നിർത്തി ആഹ് ആഹ് ഓന് ഇങ്ങനെ ഓൻ എട് ഓന് ആറ് വയസ്സായി ഞാൻ പറഞ്ഞിപ്പ അന്നെ അങ്ങനെ എടുക്കാന്ന് കല്ലേ ജ്ജ് വല്യ കുട്ടിയായിക്കുണ്റിം അവനെ എടുക്കെ?
ഉം
ത് അവർഞ്ഞിട്ട് കേക്കായിട്ട് അങ്ങനെ കൊറച്ച് ആഹ് കൊറച്ചേ രം ആഹ് എടുക്കണം എടുക്കണ നല്ല ഇഷ്ടാ
ത്തിലാന്നുണ്ടെങ്കി പിന്നെ കെടന്ന് കുറുമ്പാണ് അപ്പൊന്ന് കുറച്ചു നേരം എടുത്താല്
ആഹ എന്നട്ട് അങ്ങനെ പറഞ് കൊർച്ചേരം ഇങ്ങനെ കരഞ്ഞു അവിടെ ഇരുന്ന് ഇപ്പൊ ശരിയായി ഇപ്പൊ ഇവിടെ ക്ണ്ട് ഉം
പിന്നെ നിങ്ങള അടുത്ത് ഇതൊക്കെ ഉണ്ടോ മദ്രസ്
എന്തെ മദ്രസ സ്കൂളും അടു ത്താച്ചാൽ അടുത്തൊന്നു അല്ല കുറച്ച് പോണം മദ്രസക്ക്‌ സ് കൂൾക്കൊക്കെ വണ്ടിയാണ്. പിന്നെ ഒരു സ്കൂൾ ഇവിടെണ്ട് യു പി സ്കൂൾ അഞ്ച് മുതൽ ഏഴ് വരെള്ള അത് ഞങ്ങള അടുത്താണ് പിന്നെ ബാ ഇല്ല്യേ നൊക്കെ കൊറച്ചു പോണം ബസ്സിനും ഒക്കെ പോണം, മദ്രസക്കും വണ്ടിയാണ് ആഹ് സാധാ ഗവൺമെന്റ് സ്കൂൾ ആണെ ഉം
ഉം
ഗവൺമെന്റ് സ്
പിന്നെ ഗവണ്മെന്റിൽ ഇപ്പൊ പഠിപ്പിക്കണ്ട് ആദ്യത്തന്നു മാരിയല്ലല്ലോ ഇപ്പൊ പഠിപ്പ് ണ്ടല്ലോ ആ ആദ്യന്നെ ഞമ്മളൊക്കെ പഠിക്കണ കാലത്തായ്രുന്നു പഠിപ്പിന്
അതന്നെ ഇപ്പൊ പഠിക്കാണെന്നുണ്ടെങ്കി ഗവൺമെന്റ് സ്കൂളിലന്നെ എല്ലാ മ്മ് എല്ലാതും ഉണ്ട്.
സെറ്റപ്പ് ഉണ്ടല്ലോ ഇപ്പ എല്ലാം ഉണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എവിടെയും നല്ലത
ആഹ് പഠിക്കും അതന്നെ ഉം ഉം
അവിടെ ആയാലും ഇവിടെ ആയാലും പഠിക്കണം കുട്ടികള് പഠിക്കണടത്ത
ആഹ കുട്ടികള് പഠിക്കണം. പിന്നെപ്പോ അങ്ങനെ സി ബി എസ് ഇ ഒക്കെ പഠിപ്പിച്ചണെങ്കി നമ്മുക്ക് ക്ക് നല്ലോണം സാമ്പത്തികവും വേണം ഉം
ഞങള് ഗവൺമെന്റിൽ തന്നെ രണ്ടാളേം ചേർത്തീത്
ആഹ് ഇതിന് പിന്നെ എന്താ ഈ വണ്ടി വാടകന്നെ താങ്ങൂല വണ്ടി വാടക മാസം മാസം ഇണ്ടാക്കി ക്കണെങ്കിൽ മൂന്നാൾക്കെ നല്ല പൈസ വേണം.
എത്രയ രൂപ കൊടുക്കണെ?
ഞങ്ങൾക്ക് പിന്നെ ഒരാൾക്ക് നാന്നൂറ്റി മുപ്പത് പിന്നെ മദ്രസക്ക് മൂന്നാക്കും മുന്നൂറ്റി മുപ്പത്ച് വേണം അപ്പൊ തന്നെ ആയിരം റുപ്യായില്ലേ
ഉം ഞങ്ങക്ക് ഒരാൾക്ക് ഇവടെ അഞ്ഞൂറ് ഒരാൾക്ക് നാന്നൂറ് വണ്ടി വാടക
ആഹ് പിന്നെ സ്കൂൾക്ക് വല്യോള് പിന്നെ ലൈൻ ബസ് ആഹ് ലൈൻ ബസിന് പോവും വല്യോള് പിന്നെ ദിവസം ഇങ്ങനെ പതുറുപ്യ ങ്ങനെ ചില്ലറ കൊടുത്താൽ മതി അപ്പൊ പിന്നെ അങ്ങനെ
പത്ത് എടുക്കണല്ലേ അപ്പൊ ഒരു രൂപ മറ്റേ സ്കൂൾ കുട്ടിയൊൾക്ക്‌ ഉണ്ടല്ലോ ത് ല്യല്ലേ രണ്ട് രൂപ അപ്പ അഞ്ച് പ അഞ്ചു രൂപേ ആഹ് അഞ്ചാണല്ലേ
ഞാ ഞമ്മള് അന്നൊക്കെ ഞമ്മളൊക്കെ പോയിന് അന്നൊക്കെ ഉം
മ്മ്
അന്നൊക്കെ അങ്ങനേനു ആഹ് അന്ന് ഞാനൊക്കെ പോയിനന്ന് അതന്നെ ഏ ഏഴ ഞാൻ യു പി സ്കൂളഐയ്നന്ന് എയ്പത്തഞ്ചൈസങ്ങട്ടും എയി പത്തഞ്ചൈസിങ്ങട്ട് ട്ടും ഇൻക്ക്ന്നിട്ട് ര രണ്ട് രൂപ തരും. ആ ഇപ്പ ആ ഇരുപത്തഞ്ചൈസ ഒന്നും ഇല്ലല്ലോ? ന്നിട്ട് രണ്ട് രൂപ ടയ്യിലി അയ്പൈസ ബാക്കിണ്ടാവും അതോണ്ട് മുട്ടായി
ഉം അതന്നപ്പോ അങ്ങനെപ്പോ അന്ന് ഒരു രൂപൊക്കെ വല്യാ പൈസല്ലേ ഇന്ന്പ്പോ ഒരു രൂപൊന്നൊരു ഇത് പത് റൂപ്യാ കിട്ട്യാല് എന്തൊക്കെയാ ചെയ്യണം ചെയാരുന്നു ഇപ്പ അതൊന്നുല്ല
ഏയ് അന്നാ അൻമ്പൈസന്റെ ആ ഐസ് വാങ്ങ്യ തന്നെ എന്തോ ഒരു രസായിക്കറാ ന്നിട്ടത് കൊറേ നേരം തിന്നാലും കഴൂലല്ലോ ബെല്ലടിച്ചുമ്പോഴത്തേക്ക് കടിച്ച്മുടി ജ് തിന്നേക്കട്ട് ഇന്തൊക്കെ ഉം ഇപ്പൊന്ന് അൻമ്പൈസക്ക്‌ എന്താ കിട്ടാ എന്തേലും കിട്ടോ
ഏയ്‌ അത് ശെര്യാന്നാണ് ഇപ്പോ എല്ലാത്തിനും ഇപ്പൊ ഒരു നൂറ് രൂപാക്കന്നെ ശെരിക്ക് മ്മക്കൊര് സാധനം കിട്ട്ണ്ട ശരിക്ക്‌ പറഞ്ഞ അന്നൊക്കെ വിചാരിച്ച് ഇന്നത്തെ കാലാം ഭയങ്കര വെല ഉം ഇപ്പൊ കുട്ട്യക്കാണെങ്കില് എല്ലാം എല്ലാം ഇണ്ട് അന്നത്തെ കാലം അമ്മളൊന്നും പഠിക്കണ കാലത്ത് ഒന്നും ഉണ്ടായിനീല്ല പുസ്തകം തന്നെ പുസ്തകോം യൂണിഫോമും എല്ലാ സെറ്റപ്പ്‌ണ്ടായാലും പ്പ ഒന്നും അറിയണില്ല ഇപ്പത്തെ കുട്ട്യോള് ആദ്യത്തെ കു കാലത്ത് കുട്ട്യോള് എല്ലാത് കഷ്ടപ്പാടുകൾ അറിഞ്ഞീൻ
പിന്നെ ഇപ്പൊ ഉം പിന്നെന്താ
പ്പത് ഇപ്പേല്ലാം ഓര്ക്കെല്ലാം റെഡ്യാ നമ്മളൊക്കെ പഠിക്കണ കാലത്ത് നീസ്
ഉം ഹ് യൂണിഫോമ് ഇണ്ടാവൂല ചെരിപ്പ് അങ്ങനെ ആഹ് ബേഗ് അങ്ങനെ അങ്ങനൊക്കെ ഇപ്പല്ലാരും അങ്ങനൊക്കെ അതന്നെ
ഇപ്പ എല്ലാം കിട്ടീട്ട്
അങ്ങനൊക്കെ ഇണ്ടാരുന്നു ഉം അതന്നെ ഓലെ ഇങ്ങളെ ഹസ്ബൻഡ് അ അവിടുത്തെ ഹസ്ബൻഡ് നാട്ടിൽ തന്നാ അതോ
എല്ലല്ല ഗൾഫിലാ വന്നതാണിപ്പ പോയ് വന്ന് ഗൾഫ് ന്ന് വന്ന ഉം ഇനിപ്പ വീട് പണിണ്ടപ്പ അത് കഴിഞ്ഞിട്ട് പോവുള്ളൂ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് ലീവ്ണ്ട്
എന്തായിന്നിട്ട് വീട് പണി കഴ്യാനായോ
തൊടങ്ങണ് കൊറ തൊടങ്ങീട്ട്ള്ളൂ വീട് പൊളിച്ച് ങ്ങള്പ്പ ദേ വാട വാടകൊക്കെ നിക്കാണ് ഇപ്പ തൊടങ്ങി ഒരു മാസായി വാടകക്കല് തൊടങ്ങി
അയ് ശെരി അവടെ അടുത്ത് തന്നെട്ട് വാടകക്കാ അത ഇങ്ങനെ വീട്ണ്ടാക്കണീന്റെ അടു
ആഹ് അട് ആഹ് അട്ത് ആ അടുത്തന്നാണ് ആ നടന്നോവാനൊള്ളൂ അടുത്തന്നേണ്
ആ അല്ലെയ് ഉം അല്ലെങ്കി പിന്നെ
അല്ലെങ്കി പിന്നെ വണ്ടിക്കൊക്കെ പോ എപ്പോഴും ആഹ് പോക്കും വരവൊക്കെ കൂടെ അത് വേറെ
അഔ അതന്നെ ഉം ഉം അത്ശരി തറവാട് ഇണ്ടോ അതോങ്ങള് ചെ ചെറവ്
തറവാട്‌ എല്ലല്ല്യാ ഞങ്ങള് ഇവടെ ഇവര് ഒരു മോനന്നെ ഉള്ളു നാല് പെകുട്ട്യാ
ആഹ്
അപ്പൊ പിന്നെ തറവാടൊന്നുല്ല ഇതന്നെ തറവാട് വിളിച്ചെന്ന അത്പ്പ മറ്റേ ഓടിട്ട വീടാ
ച്ച് ആഹ് ആൾകരെപ്പൊ വിളിച്ച് കയറ്റണം ല്ലേ ഉം ഉം അയ്ശരി
അത് പൊളിച്ച ശരി
ഏഹ് എന്നിട്ട് സ്ഥലൊക്കെ എല്ലാർക്കും ഓരേച്ചോ ഇല്ല ഞങ്ങൾ തറവാട്ടിൽ തന്നെയാണ് ഞങ്ങള് ഇവിടൊന്നും വെച്ചിട്ടില്ല
ഏഹ് തറവാട് പൊളിച്ച്
ഏഹ് തറവാട് പൊൾ ച്ച് ഞമ്മക്ക് കൈയുന്നുണ്ടെങ്കിൽ കയറ്റുക്കെ ചെയ്യാം അന് ല് സാമ്പത്തികൊന്നും ഇല്ലനും ആഹ് നല്ല വീടാ ചോയിച്ച ച്ചാലും വല്യ കഴപ്പൊന്നുല്ല പിന്നെ നമ്മള് മരം ഇതൊക്കെ ചെതലുടിച്ചിട്ട് ഒഴിവാക്കി ഇപ്പോ കമ്പി ആക്കിക്ക്‌ണ്
ആഹ് കമ്പയാക്കിയാ പിന്നെ കൊഴപ്പല്ല പക്ഷെ ചെതലാണ് അധികവും ഒന്നാമത്തെ
ആഹ് അതിപ്പോ